ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
കിട്ടുന്നില്ലല്ലോ ആഹ് ഹലോ.
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് ഉണ്ട്. എന്നാടാ സുകന്യാ, സുകന്യാ അതെയോ? ആഹ് വെക്കേഷനായിട്ട് എവിടെയും പോയൊന്നുല്ലേ?
ആഹ് പോയി ഞാനേ ഞങ്ങള് ചെറിയൊരു വിനോദയാത്രക്ക് പോയായിരുന്നു മമ്മിയൊക്കെ ആയിട്ട്.
അതെയോ എവിടെയൊക്ക?
ഞാൻ നിങ്ങള് ഇടുക്കിലാണ് പോയത്, അവിടെ ഭയങ്കര. എറണാകുളം ഭയങ്കര ചൂടല്ലേ, അപ്പൊ അതുകൊണ്ട് ഇടുക്കിക്ക് ഇങ്ങ് പോന്ന്.
ഞങ്ങളിങ്ങനെ മെയിൻ ചൂടൊക്കെ ആയതോണ്ട്. ഇവിടെ എങ്ങനെ പോവേണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കാ അടുത്തക്കൊല്ലം പോവും.
ആണോ ഓക്കേ ചെറിയ ചെറു ചെറീതായിരുന്നപ്പോ. അല്ലെങ്കി നേരത്തെയൊക്കെ ടു ഇങ്ങനെ ഇതേമാരിന്നെ വിനോദ യാത്രക്ക് പോയിട്ടുണ്ടോ?
ആഹ് ണ്ടല്ലോ മുന്നേ പോയിട്ടുണ്ട് കൊറേ പോയിട്ടുണ്ട് ആ ഞങ്ങള് പ്പോ ആ അടുത്ത് പോയിട്ടുള്ളത് മറ്റേ വിടേണ് പിന്നെ കാശ്മീറേ ര്ന്നു.
ആണല്ലേ ആ ഓ ഓ ഓ അവിടേക്കെങ്ങനായിരുന്നു?
ആഹ് അവിടെ കൊഴപ്പല്ല നല്ലേ എന്താണ് ആ ഒരു നല്ല ഇത് മഞ്ഞുവീഴ്ച്ചെം കാര്യങ്ങളൊക്കെ നല്ല ഇണ്ട് നല്ല ഇത്ണ്ടവുലെ അട് ത അവിട്ത്തെ ഈ കാശ്മീരി സ്ത്രീകളൊക്കെ നി കണ്ടിട്ടുണ്ടോ?
ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ട്
ആഹ് നല്ല നല്ല ന്താ പറയാ നല്ല ആപ്പിൾ പഴം പോലെ ഇരിക്കവര്
അതെയതെയതെ അവരുടെ ഉടുപ്പുകൾ ങ്കര വ്യത്യാസൊല്ലേ പിന്നെ അവിടെ ഭങ്ങിയാവ്യത്യാസം നമ്മുടെ ഇനേലും
അതെയതെ നല്ല നല്ല ഇതാണ് കാണാൻ നല്ല ഭംഗിയാണ് അവരുടെ ആ ഒരു വേഷവിധാനന്നൊക്കെ കണ്ട്
പിന്നെ അവിടുത്തെ അവര് കൂടുതല് ആഭരണങ്ങൾ ധരിച്ചോണ്ട്ള്ള യ ഇതാണ് അല്ലെ?
ആ ആ സ്വർണല്ല അവര് അവരൊ പ്രത്യേക ആ ഡിസൈൻ ഡിസൈന്ള്ള ആപരണങ്ങളാണ് ധരിക്ക സ്വർണ്ണല്ലവര് അവര് ള് ഹെ വ്ട്ത്തെ പോലെയല്ല അവർക്ക് ന്ന് പറയാ ഒരു അവരുടെ ആ ഒരു ഡ്രസ്സ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ആ തലയില്ള്ളൊരു ഇതൊക്കെയുണ്ടല്ലോ രുഷോള് അത് തലയൊക്കെ മറച്ചിട്ട് ആഹ് ഉം നന്നായിട്ട് ആ തലൊക്കെ മൂടി അതെ യതെ ഫുൾ മൂടീട്ടാവര് ആകാ നല്ല എന്താ പറയാ നല്ലൊരിതാണ് കാണാൻ
അതെയതെ ആതെ നല്ല ആ അവരുടെ മറ്റേ ഉടുപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാ
നല്ല ഭംഗിയാണ് അതെയതെ
പിന്നെ ചുരിദാറൊക്കു പയോഗിക്കുന്നവരില്ലേ അവരെ കൂട്ടത്തില്
ആഹ് ണ്ട് ണ്ട് ‌ ‌ ചുരിദാറൊക്കുപയോഗിക്കുന്നവരുണ്ട്
വലിയ ബി അവരുടെ ബോട്ട് ഈ അടിയിലിടുന്ന ചുരിദാറിന്റെ ഒരു പാന്റ് പോലല്ലേ ആ അ ത് നല്ല നീളാ നല്ല വീതി പാവാട പോലെരിക്കുന്നത് അല്ലെ
ക്കെ ഇവിടൊക്കെന്ന്ണ്ടെ എന്താ പറയാ അടിഭാഗത്ത് അതായത് വീതി ഇത് കുറഞ്ഞിട്ടാ വരാ
അതെയതെ
പിന്നെ എന്നിട്ട് ഇടുക്കില് ഇടി ക്കില് ആ ആഹ് ന്നിട്ട് ഇടുക്കീല് പോയിട്ടെങ്ങനെയുണ്ട്?
ഇടുക്കീല് പോയിട്ട് നല്ല രസ യിരുന്നൂ ഞങ്ങളിവിടെ ഏലത്തോട്ടങ്ങൾ കണ്ടു പിന്നെ ചായപ്പൊടിത്തോട്ടം കണ്ടൂ അങ്ങനെ ഒരുപാട് അവിടിങ്ങനെ ഏ കാണാനൊക്കെ നല്ല ഭംഗിയാ ഫു ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങളൊക്കെണ്ടായിരുന്നു പിന്നെ ചാട്ട രുന്നു അഒക്കെ നല്ല തണുപ്പ്ള്ള സ്ഥലല്ലേ അപ്പൊ നമ്മ ഇവിടെ ചൂടായതോണ്ടാണ് ഞങ്ങൾ അങ്ങോട് പോയത്.
അതെ എങ്ങനെ പോയേക്കുന്നെ എങ്ങനെ പോയത്
ഞങ്ങള് ബസ്സിനാ പോയത് ബസ്സിന് പോയിട്ട് ആ അനെ എല്ലാവരും കൂടി കൊർച്ച് ഞങ്ങളെ കൊർച്ച് കുറച്ച് സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ എല്ലാവരുടെയും എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ വേണല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ഞങ്ങള് ആ ഞങ്ങള് ചെയ ചെയ്തത് അപ്പൊ അങ്ങനെ വന്നപ്പോ എല്ലാരും കൂടി അങ്ങ് പോയി
ഭക്ഷണൊക്കെ നിങ്ങള് ബസ്സില് തന്നെ ബസ്സ് സ്സില് അവിടെ തന്നെ വെച്ച് പാകം ചെയ്തോ അല്ല പിന്നെ ഇതായിരുന്നോ ഹോട്ടൽ ഫുഡ് ആയിരുന്നോ
ആണല്ലേ ഓ ഓ ഓ നിങ്ങള് ഭക്ഷണൊക്കെ എങ്ങനെയായിരുന്നു പോയപ്പോ
ആഹ് ഞങ്ങള് പിന്നെ ഹോട്ടൽ ഫുഡ് തന്നെ ആയിരുന്നു ഇല്ലെങ്കി പിന്നെ ഉം ഞങ്ങള് ഇതിനാ പോയത് ട്രെയിനിന് പോയിട്ടു പോയതെ
അത് ശരി ആഹ് ആഹ് ആഹ് അവിടെറുമ്പ അയിനകത്ത് തന്നെ ഭക്ഷണ ഒക്കെ കിട്ടുവല്ലോ അല്ലെ
ആഹ് അതിനകത്തന്നെ ഭക്ഷണം കിട്ടും പിന്നെ ഞങ്ങള് പിന്നെ റൂമൊക്കെ എടുത്തപ്പോ ഹോട്ടൽ ഫുഡ് ആയിരുന്നു നല്ലേ നല്ലെ നല്ലൊരു ഇതായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു
നല്ലൊരു യാത്രയായിരുന്നു പക്ഷെ അവരുടെ ഇപ്പൊ കാശ്മീരിലുള്ള ഭക്ഷണ രീതികളും നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ രീതികളും തമ്മില് വ്യത്യാസം ഇല്ലെടോ
ആഹ് ഒണ്ട് ഒണ്ട് അത് അറിയാലോ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ
അതെ അതെ അതെ ആഹ് നമ്മുടെ ഇവിടെ ഇവിടെന്ന് വെച്ചാ നല്ല എരിവുള്ള നല്ല എരിവുള്ള ഭക്ഷണ രീതികളാ അവിടെ എരിവില്ല പിന്നെ അവിടത്തെ ആഹ് അവിടെ ചായ ആണെങ്കിലും അതെ അവര് ഉപ്പിട്ടാ ചായ കുടിക്കണേ കാശ്മീരിലുള്ളവരെ ഉപ്പിട്ടാച്ചാര് നമ്മളിവിടെ പഞ്ചസാര ഇട്ടല്ലേ കുടിക്കുന്നത്
അതെ അതെ അപ്പ നമ്മള് നമ്മൾ ക്ക് എന്താ ഇഷ്ടള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നമുക്ക് ഇണ്ടാക്കി തരും കുഴപ്പല്ല ഉം ഉം ഉം ന്നാ
ഞങ്ങള് പോയ സമയത്ത് അവര് ഞങ്ങക്ക് ഇണ്ടാക്കി തന്നത് ഉപ്പിട്ട ചായായിരുന്നു അപ്പൊ ഞങ്ങള് ചോദിച്ചത് ഉപ്പിട്ടചായ ഉണ്ടാക്കണേന്ന്ച്ചപ്പോ പറയാണ് വൈറ്റിന്നൊക്കെ പോകാൻ നല്ലതാന്ന് അത് ഉപ്പിട്ടചായ
അതെലെ അവര് ചോയിച്ചു ട്ട അവർക്ക് ഏതാ നമ്മൾക്ക് ഇഷ്ടമുള്ളതന്ന് അവര് ചോദിച്ചു
ആഹ് എരിവ് ഇച്ചിരി കൂടുതലാണ് ചില ആൾക്കാര് എരിവ് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എരിവ് ചില ആൾക്കാർക്ക് എരിവ് വേണ്ട
അതെ അതെ അവന്റെ കസിന് ണ്ടായിരുന്നു അപ്പൊ അവർക്ക് നന്നായിട്ട് ട്ട് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയ അവര് ആ അവിടെ കുറെ നാളൊക്കെ ഉണ്ടായിരുന്നു കശ്മീരിൽ മുന്നേ ഉണ്ടായിരുന്നതാ
ആണല്ലേ ആഹ് ആഹ് ആഹ്
അപ്പൊ അവരിപ്പോ നാട്ടില് സെറ്റിലായി എന്നിട്ടും ഞങ്ങടെ കൂടെ വന്നു ആ അവിടെ നാടൊക്കെ കാണിച്ചന്നു ഉം ഉം
ഉം പിന്നെ ഈ അവിട് ടെ ഇങ്ങനെ ഒരു സ്ഥലത്ത്ന്ന് വേറെ സ്ഥലത്തേക്ക് പോവാനായിട്ട് ഒര് ഇതൊക്കെ ഇല്ലേ അവിട ബോട്ട് ബോട്ട് സർവീസ് ബോട്ടിന്റെ ഇണ്ട് അല്ലാണ്ട് തന്നെ വഞ്ചി പോലെയൊക്കെ ഇല്ലേ
ആഹ് ഇണ്ട് ണ്ട്
സീറ്റ് ഓട് സ സീറ്റ് ഇരിക്കാനുള്ള സീറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു വഞ്ചി ഇ ണ്ടല്ലോ
ആഹ് അതെ അതെ തനിയ തൊഴഞ്ഞു പോന്നല് ആഹ് ഇണ്ട് കുട്ടിയാൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടായി
ആണല്ലേ ആഹ് ഈ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയാർ ന്നോ
കാഴ്ച ബംഗ്ലാവില് ആഹ് പോയിട്ടുണ്ടായിരുന്നു അവിടെ
നമ്മള് വിചാരിക്കാത്ത തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ആയിരിക്കുല്ലോ
അതെ അതെ അവിടെ ഇപ്പൊ ഈ കസ് തൂരിമൻക്കെ ഉണ്ടല്ലോ
അതെ അതെ നിങ്ങള് നിങ്ങള്ൾ പോയപ്പോഴേ എങ്ങനത്തെ കാലാവസ്ഥയായിരുന്നു അവിടെ
കാലാവസ്ഥ നമ്മള് ഈ കേരളത്തി എന്ത് പറയാ നമ്മൾ പോയത് ഉം കഴിഞ്ഞ ഇതിലായിരുന്നു പിന്നെ ക്രിസ്മസ് വെക്കേഷനിലായിരുന്നു പോയത് ആഹ് ആ പിന്നെ അവിടെ ഇത് തന്നെയായിരുന്നു ഉം മഞ്ഞ തണുപ്പായിരുന്നു ആഹ് അതെ അതെ ആഹ് അവർക്ക് കുട്ടികൾക്ക് ആഹ് സമയത്ത് തന്നെ പോണം എന്നുള്ള ഒരു ഇതായിരുന്നു
അതെ ശരി ആഹ് ആഹ്
പത്ത് ദിവസം എെല്ലാം കൂടി നമ്മള ഇവിടെ എത്തുമ്പോൾ ഒരു ആറേഏഴ് ദിവസം ആയി പത്ത് ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ അ സമിറ്റ്
അതെ അതെ അത് ശെരിയാട്ടാ പറഞ്ഞത് നമ്മക്ക് പിള്ളേരുടെ അവർക്ക് സ്കൂള് തുറക്കുന്നതിനനുസരിച്ചല്ലേല്ലേ നമുക്ക്
അതെ അതെ അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ ഇപ്പോഴേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാല് ചൂട് കൂടുതലയത കൊണ്ട് എങ്ങട്ടൊക്കാ പോണ്ട എന്നുള്ളരു തീരുമാനയിട്ടില്ല ഉം ഉം എവിടെൊക്കെടാ നല്ലത് എവിടെയാ
ഇയാള് കൂകന്മാരുടെ കൂടെ പോയിട്ടുണ്ട് പുറത്ത് ഇങ്ങനെ വിനോദയാത്രക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കണ സമയത്ത് കൂട്ടുകാാരത്തിമാർ കൂടെയൊക്കെ പോയിട്ടുണ്ടോന്ന് വിനോദ
ആഹ് പടി പിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു ഇതല്ലല്ലോ പണ്ട് പറഞ്ഞാാല ആ സമയത്തൊന്നും അച്ഛനമ്മയൊന്നും ഞങ്ങള ഒന്നും എവിടെയും വിടാറില്ല അ അന്നേരൊക്കെ എല്ലാർക്കും എന്താ പറയാ പൈസ ഇല്ലാത്തരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു
ആഹ് ആഹ് അപ്പ അങ്ങനെ പോയിട്ടില്ല അല്ലേ
പോയിട്ടില്ലാണാ ഞാന് പിന്നെ കല്യാണംഒക്കെ കഴിഞ്ഞഞ് അങ്ങ് പിന്നെ പോവാൻ തുടങ്ങിയത്
അത് ശരിയാ ആഹ് ഞാൻ അയിന് മുന്നേ ഞാൻ എന്നാ ഒന്ന് ഒരു രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ഇങ്ങനെ ദമന വിനോദയാത്രയ്ക്ക് പോവാൻ തുടങ്ങിയതാണ്
ആഹ് പിന്നെ അച്ഛന അച്ഛന അമ്മക്ക കൂടെ പോയിട്ടുണ്ട് സ്കൂളൊന്നായിട്ട് പോയിട്ടില്ല
ആഹ് ഞാൻ സ്കൂളീനിന്നായിട്ടാ പോ സ്കൂളീ നിന്ന ആയിട്ടും പോയിട്ടുണ്ട് അല്ലാണ്ടും പോയിട്ടുണ്ട്
ഇല്ല സ്കൂളിൽ നിന്നും പോങ്ങാൻ ഞങ്ങ അങ്ങനെ വിടില്ല അപ്പൊ പഴ അവര പഴയ ചിന്താഗതിും അപ്പൊ അവർക്ക് ആ ഒരുരിതില് ഇടില്ല പിന്നെ അവര് പറയുംയും ഞങ്ങള് ഇവിടെ ആണെങ്കിൽ ങ്ങക്ക് പോവാം എന്നുള്ള ഒരു ഇതിൽ മാത്രം
അവരു ഏരിയിരിക്കല്ലോ ചില
ആഹ് അതെ അതെ ഇപ്പോഴ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്ക് എന്താ പറയാ നല്ല സ്വാതന്ത്ര്യല്ലേ ഇപ്പോഴന്ന് ഒന്നും അവരെട്ത്തൊന്നും നമുക്കൊന്നും പറയാനും പറ്റില്ല അവരെന്താ പറയുന്ന അത്പോ അത് നമ്മള് സാധിച്ചു കൊടുക്കുന്ന ആ ഇതാണല്ലോ.
അതെ അത് ശരിയാട്ടാ അത് ശരിയാ പറഞ്ഞത്. ഏ ഇ പ്പ ഇപ്പഴ്ത്തെ പിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പിള്ളേർ പഠി ഏഹ് ഒരു നല്ലൊരു ധൈര്യവാണ് ഇപ്പൊ പിള്ളേര്ക്ക് എല്ലാര് ക്ക്യും. എന്ത് ഉണ്ട് പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ എല്ലാര്ക്കും പേടിയായിരുന്നു.
അതെ അതെ അതെ ഉം
മാത്ര അവര് കേക്കുന്നൊള്ളൂ.
പിന്നെ പണ്ട് കാലത്ത് ന്ന് പർഞ്ഞാല് പ്പം ഭക്ഷണത്തിനും എല്ലാത്തിനും ഒരു എന്താ ബുദ്ധിമുട്ടുള്ള ഒരു കാലന്നായായിരുന്നു ഇങ്ങനെ ഇപ്പം പറയാ അത്രയും ബുദ്ധിമുട്ടിലൂടെയാ കടന്നു പോയത്
അതെ
ഇപ്പോഴത്തെ കുട്ടികൾ പർഞ്ഞാല് എന്തായാലും അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ കിട്ടുന്നുണ്ട്. അപ്പോ പിന്നെ അവർക്ക് ആഹ് അവരെന്ത് വാശി പിടിച്ചാലും അവർക്കത് നേടി കിട്ടുംന്നുള്ളത് ഇത്ണ്ടല്ലോ ഒറപ്പുണ്ടല്ലോ കുട്ടിയേള് ആഹ് അവള് പോയിട്ട്ണ്ട്. മോ ആഹ് മോളൊക്കെ പോയിട്ടുണ്ട് ഉം.
ഇതാണം
ആഹ് വ് എ എവിടെ പോണംന്ന് പറഞ്ഞാലും വിടും. ആഹ് ആഹ് ഞങ്ങള് പിന്നെ ഞങ്ങള് പിന്നെ ആ പഴേ രീതിയിലൊന്നല്ല, ഞങ്ങള് പുതിയ രീതിയിൽ തന്നെയാണ് കുട്ടിയാളെ വളർത്തുന്നത്. അപ്പൊ അവർ ക്കെവിടെയാ പോണ്ടന്ന് പറഞ്ഞാല് സ്കൂളിന്ന് പോകുന്നുണ്ട് പറഞ്ഞാല് വിട്ടു. അവര് പോയി സന്തോഷിച്ചു വരട്ടെ ന്ന്ള്ളതിൽ
അതെ അതെ അതെ. ആ അവര്ക്കും സന്തോഷി ഷിക്കണോല്ലോ ല്ലെ. കൂട്ടുകാരത്തികൾടെ കൂടെ പോകുന്നത് പോലെയല്ലല്ലോ നമ്മള് പേരെൻസ് ൻ്റൂടെ പോക്മ്പോ അവിടെ പോവര്തിവിടെ പോവര്ത് ന്നൊക്കെ പറയും. പക്ഷെ മറ്റേത് അങ്ങനെയല്ലാ ഓര്ക്ക് എവിടെ വേണേലും പോവാ.
അതെ കൂ അവരുടെ ആ ഇതിലാവുമ്പോ നമ്മളവർക്ക് എന്താ പറയാ അഹ് അവർക്ക് ആഹ്ലാദി ക്ക് സന്തോഷിക്കാ വെള്ളത്തില് എർങ്ങ്യാലും കുഴപ്പോല്ല. അപ്പം നമ്മളൊക്കെ പറയും വെള്ളത്ത്ലറങ്ങ അയ്യോ വെള്ളത്തിലറങ്ങേ അപകടം സംഭവിക്കുന്നെ ഇവർക്ക് പിന്നെ അതാ അതൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ
അതെ അതെ ആഹ് പോയിറ്റ് ണ്ട്
പിന്നെ വേറെ എന്തൊക്കിണ്ട്? ഇന്നട്ട്
ഹലോ